ആഹ് ഹലോ
ആഹ്
എന്തൊക്കെയാ അർത്ഥാനം
അല്ലത്ത ആഹ് ഇണ്ട്ണ്ട് കേക്ണ്ട് ഉ എന്താ വർത്താനം ഓഫീസില
ആഹ് ഇപ്പ പണിണൊന്നില്ല വെറുതെരിക്കെനു ഉം പിന്നെ ഈ അന്റെ ഡെലിവറിക്ക് എവിടെയാണ് കാണിച്ചിണ്ടായിരുന്ന
ആഹ് ഞാന് ഇവിടെ അടുത്തരു ഹോസ്പിറ്റലില് കാണിച്ചിണി
അഹ് എന്ത നല്ലതാണോ
നല്ലതാണ വോച്ചാല് കൊഴപ്പല്ല പക്ഷേ അത്യാവശ്യം നല്ല ഫീ വരുന്നുണ്ട്
ഉം ഉം രണ്ടും ഓരോത്ത തന്നെയായിന്നോ രണ്ടും കഴിഞ്
അല്ല അല്ല അത് ഒന്നാമത്തെ അങ്ങനെഫീ വന്നപ്പോളെ അപ്പൊ ഞാൻ തന്നെ പറഞ്ഞിട്ട് അവിടെ കൊറച്ച് ഫീ ഇല്ലാത്തരു ഹോസ്പിറ്റലുണ്ട് പക്ഷെ അത് കൊറച്ച്ണ്ട് പോവണം
ഉം ഉം മറ്റേ ആദ്യത്തത് നിങ്ങള നീ അടുത്തുള്ളതായിരിക്കുംല്ലെ
ആദത്ത് അടുത്തില്ലത
ഉം
ഉം ഉം
എന്നിട്ട് എവിടെയാണ് ഫീ കൂടുതലന്നാ ആദ്യം പോയോട്ത്തോ
ആഹ് ആദ്യം പോയ അടുത്ത് അവിടെ നല്ല കൂടുതല
ആഹ്
നമ്മള് എന്താണ് ഡിസ്ചാർജ് ചെയ്യുമ്പോ കൊറച്ച് കൊടുക്കണം അയിന്റെ മുമ്പ് ഞാൻ എനിക്ക് സിസെരിയൻ ആയതോണ്ട് അഞ്ചു ദിവസം കടന്നിന് അപ്പൊ ഈ കടക്കണിനൊ ക്കെ ഓരോ ദിവസം പല പല മരുന്നായിറ്റും ഞാന ഇങ്ങനൊയിറ്റവും ദിവസം ഒരു ബില്ല് സെപ്പറേറ്റ് ആയിട്ട് വേറെണ്ടായിന്
ഉം ലാസ്റ്റ് പോരുമ്പോ വേറെ ഇണ്ടാവൂല്ലേ
ആഹ് അങ്ങനെ ഇണ്ടാവും ലാസ്റ്റ് പോരുമ്പോ അത്യാവശ്യം നല്ലൊരു സംഖ്യ ഇണ്ടാവും
ഉം ഉം
അഹ് പക്ഷെ മറ്റോടത്ത് എനക്ക് അങ്ങനെ ആയിറ്റില്ല ആ ലാസ്റ്റ് പോണ ആതും പ്രൈവറ്റ ആ ലാസ്റ്റ് ഇല്ലേ ആ പൈസന്നല്ലാതെ അയിന്റെ മുമ്പ് ഒരു പൈസിം ഓർ വാങ്ങിട്ടില്ല
ആഹ് ആഹ്
അഹ്
ആഹ് അല്ലെങ്കിലും ന്നഇക്ക് ഗവൺമെന്റ് നോക്കിക്കൂടെ ഞാന് ഇവിടെരു അടു എന്റെ അടുത് ഗവമെന്റിലായിന്നേ അവിടെ നമുക്ക് അതിന് ചെലവും കാര്യങ്ങള ഒന്നും വരില്ലല്ലോ
ആഹ്
പിന്നെയെന്ന് പറഞ്ഞാല് ഇപ്പോ ആദ്യക്കെ പറഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രസവം ന്നൊക്ക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പോ അതായത് ഡോക്ടർമാരും നഴ്സമാരുമൊക്കെ ഭയങ്കര ഹെ റൂഡായിട്ടുള്ള ആളുകളായിരുന്നല്ലോ പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിപ്പോ എല്ലാരും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് ഇതൊക്കെ പിന്നെയിപ്പം മരുന്ന് എല്ലാ കാര്യങ്ങളുമൊക്കെ അവിടുന്ന് കി ട്ടുന്നുണ്ട് നമുക്ക് തിരിച്ചു പോരാനുള്ള വണ്ടി വരെ ഓല് റെഡിയാക്കിത്തരും നമുക്ക് അതായത് ഇപ്പ നമ്മൾ അവിടെ കൊടുക്കുന്ന ക്യാഷ് നമുക്ക് വേറെ ആവശ്യങ്ങക്ക് യൂസ് ചെയ്യാം മറ്റത് നമ്മള് വെറുതെ കൊറെ എമൗണ്ട് കൊടുക്കല്ലേ ഒന്ന് അങ്ങട്ട്തിരിഞ്ഞലും ഇങ്ങട്ട് തിരിഞ്ഞാലൊക്കെ പൈസ എടുക്കണ്ടേ ഉം
അത് ശരിയാ പക്ഷെ എന്റെ ഹസ്ബൻ്റിന് പ്ര ഗവൺമെന്റ് ഇഷ്ടല്ല
ഉം ഉം
ഉം അതൊണ്ടാണ്
ഉ
പിന്നെ എനിക്കും ചെറിയൊരു പേടിണ്ടില്ലേ കാരണം അധികം ആൾക്കാർ ഇങ്ങനെ പറയണത് ഞാൻ കേട്ടിരുന്നു അവിടെ അങ്ങനെ ബുദ്ധിമുട്ടേ കാര്യം നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും ശരിക്ക് നോക്കൊന്നില്ല അങ്ങനൊക്കെ പറയണത് കേട്ടീന്
ഉം ഉം
ആ അങ്ങനൊക്കയപ്പ എനിക്കൊരു പേടി ഉം
പിന്നെ ആദ്യോക്കെ അങ്ങനെ വൃത്തില്ല വെള്ളം ശരിക്ക് കിട്ടൂല അങ്ങനെയൊക്കെ ഓരോ നമ്മളങ്ങനെ കേട്ട്ണ്ടാരുന്നല്ലോ പക്ഷെ ഇപ്പോ അങ്ങനെയൊന്നുല്ല ഇപ്പൊ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട് കിടക്കാനോതിനൊക്കെ സ്ഥലം കാര്യങ്ങളൊക്കെണ്ട് പിന്നെ എന്നാല് പ്രൈവറ്റില് ഹോസ്പിറ്റല്ള്ള ഡോക്ടർമാരെക്കാളും നേ മാരേക്കാളും ക്വാളിഫിക്കേഷനും കാര്യങ്ങളും അറിവ് കൂടുതലുള്ളതൊക്കെ ഗവൺമെന്റിലെ കാരൊം ഉം അങ്ങൻത്തെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ട് പ്പൊ പ്രൈവറ്റ് ഹോസ് ജോലി കിട്ടാൻപ്പോ എന്തെങ്കിലും ഒരു കോഴ്സ് രണ്ടു വർഷത്തെ കോഴ്സ് കാര്യങ്ങൾക്കെ കഴിഞ്ഞാൽ അവിടെ കിട്ടും പക്ഷെ ഗവൺമെന്റ്ലാകുമ്പോ അങ്ങനലല്ലോ അങ്ങൻത്തെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ട്
ഉം പക്ഷെ നമ്മള് ഏതൊരു മേഖല നോക്കിയാലും ഗവൺമെന്റ്ക്ക് പോമ്പോ ഓർക്ക് നമ്മളോട് അത്ര നല്ലൊരു സമീപനം അല്ലേകാരി അത് സ്ഥാനത്ത് നമ്മള് പ്രൈവറ്റ്ക്ക് പോമ്പോ അതുപോലെ ആവശ്യാണ്
ഉം ഞമ്മള് അങ്ങട്ട് വരണത് ഓല ആവശ്യാണ് ഇപ്പുറത്ത് അയ്ന്റെ ആവശ്യല്ല ഉം
ഉം അപ്പൊ അങ്ങനെക്കാര് ഇണ്ടാവും അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അധികം എല്ലാ എല്ലാ മേഖലയില് ഞാൻ നോക്കിയത് പ്രൈവറ്റ് ആണ്
ഉം ഉം
ഉം അപ്പൊ അങ്ങനെയൊക്കെയാണ്
ആ അപ്പൊ അതൊണ്ടായിരിക്കാം അവിടെ കാണിച്ചാല് ആ ഇത് രണ്ട് രണ്ടും
ആ രണ്ടും രണ്ടാമത്തെന്ന് പറഞ്ഞാ ഞാനീ എന്താ ആ രണ്ടാമത്തെന്ന് പറഞ്ഞാലേ ഞാന് ആദ്യം കാണിച്ചില്ലേ അവിടേരുന്നു ഞാൻ ഏകദേ ഒരു മുക്കാൽ ഒരു എട്ടാം മാസം വരെക്കേന അവിടെ തന്നെ കാണിച്ചിനത്. പിന്നെ ഇനിക്കിങ്ങനെ തോന്നി ഇത്രയും പൈസ പാട കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യല്ല്യല്ലോ.
ഉം ഉം
ഇത് രണ്ടാമത്തെ കൊറച്ച് ദൂരണ്ട് എന്നാലും. ദൂരത്തിന്റെ പ്രശ്നൊള്ളേനി പിന്നെ. എട്ടാം മാസല്ലേന അപ്പൊ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെന്നാ മതിയല്ലോ.
ഉം എന്നിട്ട് അവസാനത്തെ സമയത്താണോ അങ്ങോട്ട് പോയത്.
ആഹ് അങ്ങട്ട് മാറിയതവസാന സമയ.
ഉം.
അതിന്റെ നിർബന്ധത്തോട് കൂടിയ ഞാൻ പോയത്.
ഉം ഉം.
ഉം.
എല്ല ദൂരം കുറച്ച്ണ്ടായാലും കൊഴപ്പൊന്നുല്ലല്ലോ കാരണം നമ്മള് ഒറ്റപോക്ക് പോയി പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് തി ച്ചൂരല്ലേ അവസാനത്തക്കാവുമ്പോ എടക്കെടക്ക്ങ്ങനെ പോയി കാണീക്കേണ്ട ആവശ്യം ഒന്നില്ലല്ലോ.
ഉം അത് അമ്മള് അട്ത്ള്ളോൽക്ക്‌ സുഖാണ് കാരണം ഇതൊരു നല്ലൊരു ചെറിയ ഹോസ്പിറ്റലാണ്. അതാവുമ്പോ അമ്മളെ ഇമ്മാര്ന്ന് പർഞാ അത്യാശ്യം പ്രായായ ആൾക്കാരല്ലേ. അപ്പൊ അങ്ങട്ടു ഇങ്ങട്ടു പോവാനും അതൊക്കെ നോക്കുമ്പോ സുഖം ആ ഹോസ്പിറ്റല മറ്റേതെന്ന് പറഞ്ഞാല് ശരിക്കൊന്ന് പർഞ്ഞു കൊടുക്കാം മൻസ്സിലാവൂല്ല ചെൽത് അപ്പർത്ത് പിന്നെ നെസ്സുമാരോടെല്ലാലുപ്പ ചെൽപ്പോ ഇംഗ്ലീഷില് അങ്ങനെയൊക്കെ പറയുമ്പോ ഇവര്ക്കൊന്നും ശരിക്കും മൻസ്സിലാവൂല്ല.
ഉം.
അപ്പൊ അത അപ്പൊ നോക്കുമ്പോ മറ്റേത് അതാണ് സുഖം.
ഉം ഉം.
ഉം.
ഏതായ്ലും ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെ ഗവൺമെന്റ് ആശുപത്രി പ്രശ്നല്ലാത്തോണ്ടേ പോവാം ഇഞ്ഞിപ്പൊന്നും കൊഴപ്പാന്നില്ല പിന്നെ വേറെ എന്തൊക്കെ ഇന്നിട്ട് രണ്ടും നോർമൽ ആയിരുന്നോ.
അല്ല അല്ല രണ്ടു സിസേറിയന.
ആഹ് ആഹ്.
ഉം ഇത് പെട്ടെന്നായതൊണ്ടേ. ചോയ്ച്ചിനി നോർമല് പറ്റോന്ന് അപ്പൊ നോർമല് പോയിറ്റ് ഫുള്ള
അയിന്റേതായ കുറെ ബുദ്ധിമുട്ട് അതായത് പ്രസവം
ഉം. അപ്പോ
അപ്പൊ ഇനിപ്പൊ നോർമൽ ചാൻസ്
ഇല്ലെ
ഇണ്ടാവും
ഇനിയിപ്പ അങ്ങനെ ഇണ്ടാവല്ണ്ട് പക്ഷെ ഇപ്പ ഇനി കൊറച്ച് ഡിസ്റ്റൻസ് വന്നീലെ.
ഉ ഉം.
അതോണ്ട പ്രശ്നണ്ടാവൂലേക്കാര്.
ഉം.
ഉം പിന്നെ അങ്ങനെ പ്രസവം അഹ് ഇട്ക്കണ ഹോസ്പിറ്റലൊക്കെണ്ട് പക്ഷെ നമ്മളെ. എന്താ എന്തിനു തയ്യാറായി പോവണംന്നൊള്ളു.
ഉം കൊർച്ച് വെയ്റ്റ് ചെയ്യേണ്ടരില്ല ഇതാവുമ്പോ പെട്ടന്ന് ചെയ്യൂലേ ആകുമ്പോ
ആഹ് ചെയ്യന്ന് വെച്ചാൽ എനിക്ക് രണ്ടാമത്തെല് പെട്ടന്ന് ചെയ്ത്ണ് കാര്ണം സ്റ്റിച്ച് ഇല്ലതാേണ്ടേ
ഉം ഉം
കൊറെ ഇങ്ങനെ വെക്കാം പറ്റില്ലല്ലോ
ഉം ഉം
ഉം പിന്നെ ഇങ്ങക്ക് രണ്ടും നോർമലൈക്കാരംല്ലേ
ആഹ് നോർമലായിരുന്നു
ആഹ്
ഇന്റത് രണ്ടും ഡേറ്റ് കയിഞ്ഞിട്ടും പിന്നെ രണ്ടീസം കയിഞ്ഞിട്ടാണ് രണ്ടും അതായത് ചെല ആളുകള് കണ്ടില്ലെ പെട്ടെന്ന് ഡേറ്റ് ആവുന്നതിന്റെ മുമ്പേ പെട്ടെന്ന് എന്നെ കയ്യും ആഹ് അങ്ങനെയൊക്കെ കേട്ട ഇട്ട്ണ് പക്ഷെ ഞാനൊക്കെ രണ്ടിസം വെയിറ്റ് ചെയ്തതിന് ശേഷാണ് ഹ് ഡെലിവറിം കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ സിസേറിനോട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു
ഉം സിസേറിയൻ പറഞ്ഞീനൊ
അതായത് ഫസ്റ്റ്ത്തൈന് പർണീന്നു അല്ല സെക്കന്റ് രണ്ടാമത്തൈന്
ഉം
ഏഹ് പിന്നെ വേറെ എന്തൊക്കെ ഉം പിസേറിയൻ
സിസേറിയൻ എനിക്ക് പ്രസവം അറിയാത്തോണ്ട് അതിന്റെ വേദന ഒന്നും അറിയാത്തോണ്ട് അതിനെ പറ്റിയൊന്നും അറിയില്ല സിസേറിയം പർണാ ആ ടൈമിലൊന്നും അമ്മള് അറീല്ല പിന്നെ ബുദ്ധിമുട്ട് ഇണ്ടാവും പിന്നെ നോർമൽനും സ്റ്റിച്ചൊക്കെ ഇണ്ടാവലില്ലേ
ആഹ് സ്റ്റിച്ച് ഇണ്ടാവും പക്ഷെ ഇംക്ക് വല്യ കാെയപ്പൊന്നുല്ല അതാവ് ഇതാവുമ്പൊ ആ ഒരു ടൈമില് വേദനിം കാര്യങ്ങളൊക്കെ ഒള്ളു
ഉം
ഉം പക്ഷെ പിന്നെ ഇതാവുമ്പൊ പിന്നെ എന്തൊക്കെ ഊരവേദനേ സ്റ്റിച്ച് വേദനേ എങ്ങട്ട് പോയാലാ വേദനകളൊക്
ആഹ് അങ്ങനെ കൊറേ സൈഡ് എഫക്ട് ഇണ്ടാവും ഇപ്പളും തന്നെ ഒരു ഭാരല്ല നീലൊക്കെ പുടിച്ച് പൊക്കുമ്പളൊക്കേയ് സ്റ്റിച്ചിനൊരു വലിവ് എയ്കാര്യം വലിവ് ഉം
ആഹ് ആഹ്
നമ്മള് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഒക്കെ ഇട്ത്ത് പൊർത്ത് അറങ്ങാെക്കെചെയ്യ ചെയ്യുമ്പൊ അത് പിന്നെ അമ്മളെ ശരീരത്ത്ന്ന് പോണില്ലല്ലോ
ഉം ഉം
എങ്ങനാ പത്തോ പയ്നഞ്ചോ സെൻറിമീറ്ററ് അങ്ങനെ കീറിയതാവ്ട്ത്തെന്നെ ഇണ്ടാവൂല സ്റ്റിച്ചോട് കൂടിക്കാണ്ട്
ഉം അപ്പൊ ആഹ് ആദ്യത്ത്യത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് അയില്ലാ ടൈമില് സ്റ്റിച്ച് ഇങ്ങനെ അയിന്റെ പ്രശ്നങ്ങളൊക്കെ എല്ലായിരുന്നോ വേദനിം കാര്യങ്ങളൊക്കെ
ഇല്ലല്ല ഒന്നും ഇണ്ടായിറ്റില്ല
ഉം സാധാരന അങ്ങനെ പറയലില്ലേ ഒരു വർഷത്തിനുള്ളിലൊക്കെ ആവുമ്പൊ ഇണ്ടാവും ആഹ് ഉം ഉം
ഇത്രണ്ണാപോയൊല്ലും കാരണം ഞാൻ ഡോക്ടറ്നാേട് അങ്ങട്ട് പോയിച്ചു ഇഞ്ഞ് രണ്ടീസം കൂടിം കഴിഞ്ഞാ ല് പറ്റില്ലേന്ന് അപ്പൊ ഡോകടർ പറഞ്ഞു ഏഹ് പറ്റില്ലാ പറഞ്ഞു വേം ചെയ്യണംന്ന് പറഞ്ഞ് പക്ഷെ ഇക്ക് കൊയപ്പല്ല ഞാനത് കൊർച്ചുംകൂടി നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതേ
ഉം ആഹ് താ സാധാരണ അങ്ങനെ കേട്ട്ട്ട്ണ്ട് എന്താ പറയാ ഇങ്ങനെ കാെറഞ്ഞ ട്യൂറേഷൻ ട്ടില്ല് അട്ത്തകൂടെ വെരുമ്പം പെട്ടെന്ന് സ്റ്റിച്ച് പൊട്ടും സ്റ്റിച്ചിന് വേദന ഉണ്ടാകും അതുപോലെ ഈഹ് പയ് പയ്പ്പ്ണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ഓരോര്ത്തര് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്
ആഹ് പക്ഷെ എനിക്ക്ന്നാ ആദ്യത്തെ സ്റ്റിച്ച് സാവധാന മാറിയത് രണ്ടാമത്ത്ന്റെ എള്പ്പം മാറിണ്ട്
ഉം ഉം
സ്റ്റിച്ചിന് വ്യത്യാസുണ്ട്
ആഹ്
രണ്ടും രണ്ട് ഹോസ്പിറ്റലല്ലേ
ഉം ഉം
ആദ്യത്തത് സ്റ്റിച്ച് ഇല്ല ആഹ് ഇല്ല ഇല്ല ആദ്യത്തെ സ്റ്റിച്ച് കാണൂല അത് ഓട്ടോമാറ്റിക്കായി അങ്ങനെ പോണതായിര്ന്ന് രണ്ടാമത്തേന് പിന്നെ സ്റ്റിച്ച് ഇണ്ടേയ്ര്ന്നു അത് എട്ത്ത്ടും
ഉം ഉം
ചിലപ്പോ അതൊണ്ടൊക്കെയ്ക്കാരം മാറ്റങ്ങള്ണ്ടായത് എന്താ അറീല ചെിലപ്പോ അത് ഉണ്ടെങ്കി കാര്യം മാറ്റം ഉണ്ടായത് രണ്ടും വേറെ വേറ ആയതൊണ്ട് ഫസ്റ്റത്തിന് ഇന്ക്ക് പെട്ടെന്ന് മാറിയിറ്റില്ല
ഉം പിന്നെ വേറെൊന്നുംല്ലല്ലോ
ഏഹ് വേറൊന്നൂല്യ
ഉം ഇന്നാ ആയ്ക്കൊട്ടേട്ടോ പിന്നെ വിളിക്ക ഓഹ് ശെരി